ഹലോ
ഹലോ കേക്ക്ണില്ലേ?
ആഹ് കേക്ക്ന്ന്ണ്ട് നിങ്ങക്ക് കേക്ക്ന്നില്ലേ?
ആഹ് എനിക്ക് കേക്ക്ന്ന്ണ്ട് എന്താ വിശേഷം? ആഹ് കേക്ക്ന്ന്ണ്ട് എന്താ വിശേഷം?
ഓഹ് നല്ല വിഷേ
ഏം ആഹ് നല്ല വിഷ് ശേഷം എന്തായിരുന്നു ചോറ്റിന് കൂട്ടാന്?
ചോറിന് ഇന്നെന്താ ഇന്ന സാധാ പോലെ തന്നെ പ്രത്യേകി ച്ചങ്ങനൊന്നും ഉണ്ടായിട്ടുണ്ടായിന്നില്ല ഇന്നിപ്പോ നോമ്പാണ് നോമ്പ അതെ
വീട്ടിലിങ്ങനെ വെറ് ഏഹ് വീട്ട് ട്ടിലിങ്ങെ വെറുതെ ഇരിക്കണത് അത്ര നല്ലതല്ലേ കേട്ടോ നമ്മളിപ്പോ സ്ത്രീകളാകുമ്പോ പൊറത്തോട്ടൊക്കെ പോയിട്ട് ആഹ് അതെ നിനക്ക്റിയില്ലേ ഇപ്പോ
ആഹ് അതെ ന നമ്മുക്ക് ഇവിടെ നോമ്പാണ് ആഹ് എനിക്ക് തോന്നു ഞാൻ പറഞ്ഞ് കൊറച്ചു നേരം കഴിഞ്ഞിട്ടാ നിങ്ങള് കേക്കുന്നെന്ന്
പക്ഷേ ഇപ്പോ കറക്റ്റ് ആണ് ട്ടോ
ആണോ
ആഹ് അതെ അതെ ഇപ്പോ കറക്റ്റ് ആണ് നിങ്ങള് പറഞ്ഞോളൂ
നമുക്ക് ഇന്ന് നോമ്പാണ് അപ്പോ നോമ്പൊക്കെ നോറ്റിട്ട് അങ്ങനെ തൊറക്കാൻ വേണ്ടി ട്ടങ്ങനെ നിക്കാരുന്നു ഇപ്പോ തൊറന്നു
ആഹ് ഓക്കെ നമ്മടെ എന്തൊക്കെയാരുന്നു ഏഹ് സ്പെഷ്യലായിട്ട്ള്ളത്
ആഹ് പത്തിരി കോയിക്കറി അങ്ങനെ
അങ്ങനെയാരുന്നു ല്ലേ ആഹ് ഓക്കെ ഇപ്പോ നിങ്ങടെ അഭിപ്രായത്തിൽ എന്താ ഈ സ്ത്രീകളെ കുറിച്ചി ആഹ് എന്റെ പനിയൊക്കെ മാറി പനിയൊക്കെ മാറി നിങ്ങള സ്ത്രീകളെക്കെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭി അഭിപ്രായം എന്താ ഒന്ന് പറയോ
സ്ത്രീകള്ന്ന് വെച്ചാല് നമുക്ക് ഇപ്പോൊ പണ്ടൊക്കെ വന്നല് ഒരു സ് സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങ കൂടി കഴിയുന്ന ആളുകളൾായിരുന്നു സ്ത്രീകൾ എന്നായി ഇപ്പോൾ സ്ത്രീകൾ ഒട്ടും ഒതുങ്ങി കൂടുന്നില്ല കാരണം എല്ലാ മേഖലയിലും സ്ത്രീകളെ പടുത്തു നോക്കിയ നമുക്ക് കാണാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ട് ഒന്നും റി നക്കുന്നില്ല സ്ത്രീകള് ഏതൊരു മേഖല എടുത്ത് നോക്കിയാലും അവിടെ സ്ത്രീകളെ കാണാം
ആ അതന്നെല്ലേ ഈ വിദ്യാഭ്യാസ മേഖലയാലും പിന്നെ രാഷ്ട്രീയ മേഖല ആയാലും അല്ലെ എല്ലാ മേഖലയിലും സ്ത്രീകളുണ്ട് സാമ്പത്തിക മേഖലയിലും അല്ലെ നമക്കിപ്പോ നമ്മ സ്ത്രീകൾന്ന് പറഞ്ഞാൽ ഇപ്പോൊ ഒതുങ്ങി കൂടേണ്ടരാൾ ഒരു ആളുകളല്ല അല്ലേ ഇത് പുൊറത്തോട്ടൊക്കെ ഇറങ്ങി വിദ്യാഭ്യാസം നേടി അല്ലെ
അതെ സമൂഹത്തിന്റെ ഒരു വെളിച്ചം തന്നെ പറയുന്നത് സ്ത്രീകൾ തന്നെയാണ് കേട്ടോ
ആ അതാണ് പിന്നെ അതുപോലെ തന്നെ അവർക്ക് വിദ്യാഭ്യാസം കിട്ടുമ്പോല്ലേ അവർക്ക് വിദ്യാഭ്യാസ കിട്ടുമ്പോല്ലേ അവർക്ക് എന്താ പറയാ സ്വാതന്ത്ര്യത്തെ കുറിച്ച് അവകാശത്തെ കുറിച്ചൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ
ആ അതെ ശരിയന്നാണ് നമുക്ക് പക്ഷെ ഈ സ്ത്രീകള ഭാഗത്തുന്ന് പല പ തെറ്റൾ ഇപ്പോൊ ഓര കുുങ്ങളെ കൊല്ലുന്നതും അതൊക്കെ നമ്മിപ്പോ ദിനം പ്രതി വാർത്തകളില് കാണുന്നത് നിങ്ങൾ കാണുന്നില്ലേ
ആ അതെ അതെ നാ കാണുന്നുണ്ട് എന്ത് എന്താ വെച്ചാൽ ഇപ്പോൊ അതൊരു പ്രായത്തിന്റെ പക്വത ഇല്ലായ്മയാണ് മനസ്സിലായോ
ല്ലായ്മണ് കുഞ്ഞിന ച്ചെറിയുന്നതും എന്ന സിഗരറ്റ് കുറ്റി കൊണ്ട് മേത്ത് മുറിയിൽപ്പിക്കുന്നതും
അ ആ ഞാൻ കേൾക്കാറുണ്ട് ഭയങ്കര സങ്കട സങ്കടകരമായ കാര്യണല്ലേ അത് കേൾുമ്പോ നമുക്ക്നെ മനസ്സിന് വിഷമം തോന്നും വീട്ടിലുള്ള പിഞ്ചു കുഞ്ഞുങ്ങളൾ നമ്മള മുഖം നമുക്ക് ഓർമ്മ വരൂല്ലേ പെട്ടെന്ന് അവര് കാണുമ്പോ
നിങ്ങൾ നിങ്ങൾ അവിടെൊക്കെ കുട്ടികൾ ഉണ്ടാവൂലേ നിങ്ങക്ക്പ്പ അവരുടെ മക്കൊക്കെ കാണുമ്പോ ബദല് ഓർമ്മ വരുന്നത്
ഓ അതെ നമുക്ക് നപ്പോ പറയുന്നത് എല്ലാവർക്കും കുഞ്ഞുങ്ങളെ കൊടുക്കല്ലേപ്പോ ഓരോ വ്യക്തികള കുഞ്ഞുൾക്ക് വേണ്ടിട്ട മറ്റു വഴിപാടുകളും ഓരോ ഇതൊക്കെ ആയിട്ട് നടക്കുകയാണ്
ആ അത് തന്നെയ ആ അപ്പോല്ലെ എന്താ പറയാ കു ഇപ്പോത്തെ കാലത്ത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നു ഇല്ലാത്തവര് ഉണ്ടാവാൻ വേണ്ടിയിട്ട്
ആ പ്രാർത്ഥിക്കുന്നു ഇല്ലാത്തവർ അല്ല വേണ്ടാത്തവർക്കാണ് ദൈവം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മത്തൊട്ടിലുകളിലൊക്കെ എ ക്ക സൗകര്യം നമ്മുടെ സമൂഹത്തി ഇപ്പ ഉണ്ടല്ലോ അതെ വെറുതെ കൊല്ലണ്ട
ഉം ഉം അവരാണി ഈ യഥാ കാലത്ത്ന്നാണ്ട് പൊലിഞ്ഞു പോവുക പെട്ടെന്ന് ല്ലേ അവരെ ജീവിക്കാൻ പോലും അനുവദിക്കാതെ അ എന്താന്ന് വെ ച്ചാല് പിന്നെ അത് ഇപ്പഴത്ത നമ്മടെ ഭക്ഷണ ആഹാര രീതില്ലേ നമ്മടെ ആരോഗ്യത്തിന് നല്ല പ്രശ്നം ഉണ്ട ണ്ടാക്കണ ഒര് കാരണാണ് ല്ലേ. നമ്മള് ഇപ്പോ പോറത്തൂന്നാണല്ലോ
ആ ഇപ്പോ ഫുള്ള് അതെ ഭക്ഷണങ്ങളൊക്കെ ക്ക നമ്മളെ ഇത് മാറ്റണ് കാരണം ഭ പോറത്തുന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അധികോം കൊഴുപ്പ് അടങ്ങിയ കൂടിയ ഭക്ഷണെയ്ക്കാരം അമ്മളെ ഹെൽത്തിനൊക്കെ ബുദ്ധിമുട്ടാ ഈ കഴിഞ്ഞ ഒര് ദിവങ്ങളില് വ്യായാമം ചെ ചെയ്യ ഹെൽത്തി ഫുഡുകള് കഴിക്ക ഒക്കെ നല്ലതാ നിങ്ങള് വ്യായാമം ചെയ്യാറില്ലേ?
ആ അതെ ഞാൻ യോഗ ചെയ്യാറ്ണ്ട് ട്ടോ.
ദിവസം രാവിലെ ഓടാനൊക്കെ എറങ്ങാറ്ണ്ടായ്രുന്നു. ഇപ്പഴും അങ്ങനെ പോവാറുണ്ടോ?
ഓ ദിവസവും ഓടാന് എറങ്ങി ഓടാന് ഇറങ്ങിയപ്പ തുല്യമേത്ത് അങ്ങനെയൊക്കെയാണ് ഇപ്പോ കാര്യം നമ്മള് പ്രാണായ യാമം ചെയ്യാറുണ്ട് ദിവസം രാവിലെ എന്നിട്ട് ഫുള്ള് ഇവിടെ ഭയങ്കര അതായത് ഇപ്പോ എന്താച്ചാല് ഹെൽത്തി ഫുഡ് കഴിക്കണന്ന് നിങ്ങള്ടെ വീട്ട് വള ട്ടീൽ പച്ചക്കറികളൊക്കെണ്ടോ കേൾക്കുന്നില്ലേ? ലോ റേഞ്ച് പോയൊ കേൾക്കുന്നില് ല്ലേ? ഹലോ കേൾക്കുന്നില്ലേ ഹലോ ഹെൽത്തി ഫു വീട്ടുവളപ്പിൽ ണ്ടാവുന്ന പച്ചക്കറികള് വീട്ടു വീട്ട് വളപ്പില് വെണ്ടക്കയുണ്ടോ? അലോ വി ട്ടുവളപ്പില് വെണ്ടക്കയുണ്ടോ?
ഓഹ് വീട്ടുവളപ്പില് ഇപ്പം എല്ലാത്തരം പച്ചക്കറികളും നമുക്ക് ഇവിടെ ഇപ്പ കാണാൻ പറ്റ്ന്ന്ണ്ട്. നമ്മളെ വീട്ടില് ഇപ്പ എല്ലതും വളർത്താറ്ണ്ട്.
ആണല്ലേ അത് അയൽവ അയൽപ്പക്കക്കാർക്ക് കൊട്ക്കാറ്ണ്ടോ?
നമ്മൾ അങ്ങനെ ഒരു വരുമാന മാർഗമായിട്ട് വരുമാന മാർഗ ഇപ്പയിട്ട് ഇപ്പോ ഉപയോഗിക്കുന്നില്ല. പഷേ കൊടുക്കണംന്ന്ണ്ട്.
നമ്മള്പ്പോ ഒരു സാധനം നട്ട് വളർ അത് അയൽവാസികൾക്കും കൊടുക്കുമ്പോളാണ് ട്ടോ നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടാറ് ഇല്ലേ അതായത് ഇപ്പോ വെണ്ടക്ക ആയിക്കോട്ടെ വ വഴുതന ആയിക്കോട്ടെ എൻ എന്തായാലും നമ്മള് അതന്നെ പിന്നെ
പിന്നെ ഞാന് ഇന്ന് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പ അവിടെ വെച്ച് ധാ രാളം മൃഗങ്ങളെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ ആ മൃഗങ്ങള് പറഞ്ഞാല് ഏ ഓരോന്ന് ഇപ്പ ഈ ഹ് കുരങ്ങന്മാരെക്കണ്ടവിടെ അപ്പ ആ കൊരങ്ങന്മാരൊക്കെ പ്ലാസ്റ്റിക്ക് പിടിച്ചിരിക്കാണ് അതിലെ ന്തെങ്കിലും ഉണ്ട് എഴുതീട്ട് അവരൊക്കെ കാണുമ്പ എനിക്ക് വളരെ പാവം തോന്നുന്നു ആഹ് ആഹ് അതന്നെ എൻക്ക് അവരെ കാണുമ്പോ ശരിക്കും ആയിശരി പലേ ഏർ പ്ലാസ്റ്റിക്കുകളും പിന്നെ എന്താ ഭക്ഷണ ആ ആ അത് ശരിക്കും പറഞ്ഞാല്
ആ കാ
താങ്കൾ എന്തിനാ കരയുന്നത്
അത് നല്ല പനിയായിരുന്നു കൊറച്ച് ദിവസായിട്ട്
തൊണ്ടക്ക് ഒരു കരകരപ്പ് വരുന്നില്ല ഇടക്കിടക്ക്
ഓ അതെന്താ ഇപ്പൊ കുറച്ച്ു ദിവസമായിട്ട് ഇങ്ങനെ തോടുകളിലൊക്കെ ചാടി നടക്കാറുണ്ടായിരുന്നു അപ്പൊ അതിന്റെ
ആ അതന്നെ പിന്നെ ഞാനൊരു ആ നിങ്ങൾക്കൊരു സന്ദേശം ആ ആ എന്നാ നിങ്ങക്കൊരു സന്ദേശം ഞാൻ തരാം എന്താന്ന് വെച്ചാല് കുളത്തിലും പുഴയിലും ഇതൊക്കെ ചാടുന്നന്റെ മുന്നേ നിങ്ങ ആലോചിക്ക ഇപ്പോ മഴയാണ് അതിൽ പല പല രോഗികളും മീരികളുംന്നെ അതുപോലെന്നെ രോഗാണുളും പല വെള്ളത്തിലും കെട്ടി കിടക്കുന്നുണ്ട നമ്മുടെ മൂക്കിലോട്ട് പോയിട്ട് രോഗാണുക്കള് രോഗാണുക്കള് രോഗാണു സ എന്റെ സന്ദേശം തെറ്റിപ്പ രോഗാണുക്കളും ബാക്ടീരിയകളും ഫംഗസും അതൊക്കെ നമ്മുടെ മൂക്കിലോട്ട് കയറി മസ്തിഷ്ക മരണം വരെ സംഭവിക്കാൻ കാരണമാകും അപ്പം നിങ്ങൾ ദേവ് ചെയ്ത് തോട്ടിലും കുളത്തിലൊക്കെ ചാട സൂക്ഷ നിർത്ത സൂക്ഷിക്ക പക്ഷെ ഇപ്പത്തെ കാലത്തണ്ട പെട്ടെന്ന് മരണാണ് ഓരോ രോഗങ്ങള് വരുന്നത് കണ്ടില്ലേ
എന്ത്
പെട്ടെന്ന് പെട്ടെന്നാണ് ഓരോരുത്തരും മരിച്ചു പോകുന്നത് രണ്ട് മാസം മസ്തിഷ്ക മരണമൊക്കെ വന്നാലല് പെട്ടെന്ന് മരണപ്പെട്ടു പോകും അത് കാരണം നിങ്ങൾക്ക് നിങ്ങള് കഴിയുന്നത് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ആ നിങ്ങൾ കഴിഞ്ഞത് നിങ്ങളെ ഫ്രണ്ട്സ്സിനൊക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെ തോട്ടിലും വെള്ളത്തിലുംൊക്കെ ചാടുന്ന കുട്ടികളൊക്കെണ്ടെങ്കി മസ്സിലാക്കടുക്ക ബോധവമാക്കി കൊടുക്കുക പടരുത് തോട്ടെ അതില് പല രോഗാണുക്കൾ ഉണ്ടവന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്
അതെ അത് ശരി തന്നെ ആ് ഓക്കെ കേക്കുന്നുണ്ട് ശരി തന്നൊണ് ഇപ്പ എത്ര പെട്ടെന്ന് മസ്തിഷ്കമാരണം എന്നൊക്ക പറാഞാൽ പെട്ടെന്ന് സംഭവിക്കുന്നതാണ് നമ്മൾ ഏത് വൈിക്കാണ് അത് വരിന്ന് പറയാൻ പറ്റില്ല ഇപ്പ മഴക്കാലം അതെ മഴക്കാലമായോണ്ട് അതെ ഇപ്പ ഇപ്പൊ മഴക്കാലയതുകൊണ്ട് ചിരട്ടകളിലൊക്കെ വെള്ളം നിറഞ്ഞു നിന്ന് മുട്ട പെരുകി കൊതുക് കുറ്റപ്പെരുകേണ്ടൊക്കെ ഇപ്പം ഡെങ്കിപ്പനിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ളൊ ഒരു കാലഘട്ടമാണ് ഇപ്പം ഈ ഒരു സീസൺന്ന് പറയുന്ന അല്ലേ
ആ അതന്നെ മഴക്കാലാണ് അപ്പൊ നമ്മള് നമ്മുടെ കുട്ടികളായ ഓരോത്തരെ ഒന്ന് സേഫ്ക്കാൻ നോുക പിന്നെ ചിരട്ടയിൽ വെള്ളമുണ്ടെങ്കിൽ നമ്മള് പരമാവധി നമ്മള അത്ര നമ്മൾ ഇത് മറിച്ചിടാൻ നോക്ക് പോക്കാൻ നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ മഴ കൊള്ളാതിരിക്ക
നിങ്ങള്ൾ നിങ്ങളെ കുഞ്ഞുങ്ങളൊന്നും പുറത്തേക്ക് അയക്കരുതേ കാരണം നമ്മൾ എപ്പോഴും നോക്കണല്ലോ കുഞ്ഞുങ്ങളൊന്ന നിങ്ങ കഴിയുന്നത് നിങ്ങളുടെ ഒന്ന് പുറത്തേക്ക് അടക്കാതെ നോക്കുക നിങ്ങള് കൂടെ പോകുക
ആ അതെ അതെ ഞാാന അങ്ങനെയന്നെ അവരെ കൂടെ പോവരാണ് കാരണം എനിക്ക് പേടിയാണ് മഴയൊക്കെ ആ മഴ നനഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ആയാലും അവര് എന്താന്ന് വെച്ചാൽ ഈ ചെറിയ മക്കളല്ലേ തോട്ടിലും കുളത്തിലൊക്കെ ചാടുമ്പോൾ നമ്മളാണല്ലോ ശ്രദ്ധിക്കേണ്ട ആൾക്കാര് അതായത് നിങ്ങടെ ഇപ്പൊ ആയിക്കോട്ടെ നി നിങ്ങളെ നിങ്ങടെ ആ അത് തന്നെ ആ അതം നിങ്ങളെ കുഞ്ഞുങ്ങളാണെങ്ക അതുപല തന്നെല്ല നിങ്ങളെ കുഞ്ഞുങ്ങള്ൾ ചെറുതായ കാരണം ഐറ്റങ്ങൾ എപ്പോഴും സൂക്ഷിക്കണേ നോക്കണേ
ഓരെപിന്നെ ഞാനും നന്നായിട്ട് നോക്കുന്ന്ണ്ട് പ്പോ
ആ അത് നല്ലതാണ് ആ നല്ല ഭക്ഷണം കൊടുക്ക അതായത് ഹെൽത്തി ഫുഡ് കൊടുക്ക നല്ല നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ മാത്രം കൊടുക്ക കു
ങ്ങളെ ന്താ കൊടുക്കാറ് കുഞ്ഞു കുഞ്ഞുങ്ങളല്ലേ ചെറ്യേ കുട്ടികളല്ലേ എന്താ കൊട്ക്കാ ആഹ് ന്നാ ശരി എന്നാ ശരി ഓക്കെ ശരി